ഹലോ?
ആഹ്, ഹലോ
ഹലോ?
കേക്കാം.
ആഹ്, കേൾക്ക കേൾക്കാ പതുക്കെണ് കൊർച്ചൂടെ സൗണ്ട് കൂട്ടി പറിയോ
ആഹ്, ഞാന് ആഹ് പറയാം
ആഹ്, ആഹ് പ്പൊ കേക്ക്ണ്ട് പ്പൊ കേക്ക്ണ്ട്. ഫസ്റ്റ് തൊടക്കത്തിലൊരു സൗണ്ടിന്റെ പ്രശ്നം ഉണ്ട്ലെ ആർക്കു വിൾച്ചുമ്പൊളും അങ്ങനെണ്.
ആഹ്, എനിക്ക് ഇത് ഞാനിപ്പം ഏഹ്, ഫോൺ താഴെ വെച്ചിട്ട് ഞാഒരു ജോലി ചെയ്തോണ്ടിരുന്നേ
ഏഹ്, ആഹ്, ആഹ് ഇതാണെങ്കി ലൗഡ്സ്പീക്കർല്ടാനും പറ്റൂല്ല തോന്നുണു.
ആഹ് ഇല്ല ഒക്കൂല.
ആഹ്, സ്പീക്കർ ഓപ്ഷന് തില് കാണാല്ല്യല്ലോ
ഇല്ല്യല്ല.
മ്, എന്താചെയ്യണേ?
എന്താച്ച പഠിക്കുന്നതാന്നോ അതോ ഇപ്പ എന്ത ചെയ്തോണ്ടിരിക്കാന്നാന്നോ
അല്ല ആഹ്, പഠിക്കാണോ അതോ ജോലി എന്തേലു
ആഹ്, ഇല്ല പഠിക്ക്യാണ്.
ഏഹ്, എന്താ പഠിക്ക്ണേ
പ്പം ബിടെക്ക്
ആഹ് അപ്പൊ ഇന്ന് ക്ലാസ് ഇല്ല്യേ, ഇപ്പൊ ഇങ്ങക്ക് തൊടങ്ങിയിട്ടുണ്ടാവൂലലെ?
ഇല്ല ഞങ്ങക്ക് വെക്കേഷനാ അടുത്ത മാസം തൊടങ്ങത്തുള്ളൂ.
ഓഹ്, എഹ്, ഏഹ് പ്പ ഏത് സെമ്മാ
ഇപ്പം ഫ കേറിയതേഉള്ളൂ
ഏഹ്, ഏഹ് അപ്പൊ പ്ലസ് ടു കഴിഞ്ഞ് കേറിയിട്ടേ ള്ളൂ.
ആഹ്, പ്ലസ്ടു കഴിഞ്ഞ്
ഏഹ്
മ്
പിന്ന അപ്പൊ ഇപ്പ എന്താ പരിവാടി വെറുതെ ഇരിക്കാണോ വീട്ടിലിരിക്കാണോ?
ആഹ്, ഇപ്പം വെറ്തെ ഇന്നലെയൊക്കെ ഇവിടെ നല്ല മഴയായിരുന്നു. ഇന്നിപ്പം നല്ല വെയിലുണ്ടായെണ്ട് തുണികളെല്ലാട്ത്ത് മേലിട്ട് ഒണക്കിക്കൊണ്ടിരുന്നത
ആഹ്, ഇവടെന്നും വല്ല്യ വെയിലൊന്നുല്ല്യ ഒരു മൂടലാ ഒരു മൂടിക്കോണ്ടിങ്ങനെ ഏഹ്
ഇന്നലെ മഴണ്ടായിര്ന്നോ?
ആഹ്, ഇന്ക്ക് ഇയാളെ പ്രായത്തിലുള്ള ഒരു മോന്ണ്ട്
ഓഹ്
ഉം, സിഎക്കാ പഠിക്ക്ണെ
പാട്സ് വാട്സ്ആപ്പ് ഡീപ്പിക്ക്യാത്ത് ഒരുമോളൊ കണ്ടായിര്ന്ന്
ആഹ്, അതൊരു അത് ചെറിയ മോള ചെറിയ കുട്ടി
ഏഹ്
ആഹ് മൂന്ന മൂന്ന് പേര്ണ്ട് ഇന്ക്ക് മക്കള്
ആഹ് അതേല്ലേ?
മൂത്ത മോന്പ്പോ ഇയാളെ പ്രായ അ പ്രായൊക്കെ ആയിരിക്കും ഇപ്പൊ പ്ലസ്ടു ഇപ്രാവിശ്യ കഴിഞ്ഞത്?
അല്ല കഴിഞ്ഞ പ്രാവിശ്യാ കഴിഞ്ഞത് ഇപ്പ അല്ല ഇപ്പഴാണെങ്കി അഡ്മിഷൻ വരാറായില്ലല്ലോ?
ആഹ്
ഉം
ആഹ് കഴിഞ്ഞറാശ്യം കഴിഞ്ഞിട്ടപ്പോ ഇപ്പക്കെക്കെ അഡ്മിഷനാവു?
അല്ല ഏഹ് ഞാൻ ഞാൻ കൊറച്ച് താമസിച്ചെന്നേ ഒള്ളൂ
ആഹ്
റിപ്പീറ്റെയ്യാൻ നിന്നേ ഞാൻ
ആഹ് റിപ്പീറ്റിന് നിന്നിട്ട് കിട്ടിയത് ഇന്റെ മോന് ഒരു പ്രാവിശ്യം ഒരു വർഷം റിപ്പീറ്റിന് പോയി
ഉം കിട്ടി റിപ്പീറ്റ് ചെയ്ത്
ഏഹേ?
കിട്ടി റിപ്പീറ്റ് ചെയ്തപ്പം
ഏഹ് എവിടേണ്?
ഉം ഇവിടെ വീട്ടിനടുത്ത് തന്നെ
ആഹ് ഗവൺമെന്റി തന്നെ കിട്ടിയോ?
ആഹ് കിട്ടി
ആ ഏ ഏ ഏത് ഇതാണ് വിഭാഗാണ് ബീട്ടെക്ക്?
ബീ ട്ടെ ക്ക് കമ്പ്യൂട്ടർ സയൻസ്
ആഹ്
ഉം
എളുപ്പായിരുന്നോ ഇപ്പ്രാവിശ്യം എക്സാമ് ജയി
കൊറച്ച് പാടായിരുന്നു എന്നാലും അത്യാവിശ്യം ആഹ് അത്യാവിശ്യം പഠിക്കുന്നവർക്ക് കിട്ടും
ആഹ് അപ്പൊ ഇനി കോളേജിലൊക്കെ എങ്ങനെ വീട്ട് തന്നെ വന്ന് പോകാൻ പറ്റ്ണ ദൂരെത്താ? അതോ ദൂരാണോ? ഹോസ്റ്റല് വേണ്ടി വരോ? ഏഹേ?
അര മണിക്കൂർ യാത്രേയൊള്ളൂ വീട്ടീന്ന്
ആഹ് അപ്പൊ പിന്നെ വന്ന് പോവാലേ?
ഉം വന്ന് പോവാ
വീട്ടില് ആരെക്കെണ്ട്?
വീട്ടില് ഏമ് അമ്മ പേരന്സുണ്ട് ഗ്രാൻ്റ് പേരൻസും ഒരു ബ്രദറുവുണ്ട്
ആഹ് ബ്രദറ് മൂത്താളാ? അതോ ചെറുതോ?
എളയത് ചെറുത്
ആഹ് ആളെന്താ പഠിക്ക്ണെ?
ആളിപ്പം എട്ടാം ക്ലാസ്സില്
ആഹ്
ഉം
അച്ഛനും അമ്മയക്കെ ജോലിക്ക് പോണോലാ?
ആഹ് ജോലിക്ക് പോവ്ന്ന്
ഏഹ് എന്തെയ്യ്ണ്?
അമ്മ ഒരു സൂപ്പർ മാർക്കറ്റിലെ സ്റ്റാഫ് ആയിട്ട് വർക്ക് ചെയ്യുന്നു അച്ഛൻ ഈ കൺസക്ട്രക്ഷൻ വർക്കിനൊക്കെ പോകുന്നു
അ ആഹ്
ഉം
പിന്നെ എന്തൊക്കെ വിശേഷങ്ങള്
ഓ സ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം
ഇവിടെ അത് തന്നെ ചെറിയ മോൾക്ക് ഇന്നലെ സ്കൂള് തുറന്നു രണ്ടാമത്തെ ആള് ഇനി പ്ലസ് വണ്ണ് ക്കാ അപ്പൊ ഓല്ക്ക് ഇനി കൊറച്ച് ദിവസം കയ്യിണ്ടേ സ്കൂളെക്കെ അലോട്ട്മെന്റൊക്കെ കിട്ടി ഒക്കെ ആയിട്ടല്ലേ തൊടങ്ങൂള്ളു
ഉം ഉം
അപ്പൊ ഓഹ് അവള് സ്കൂള് പോയിട്ടില്ല ചെറിയാള് സ്കൂ ആഹ് ചെറിയാള് സ്കൂളി പോയി
ഉം
മൂത്ത മോന് സി എ ക്കാണ് അവനിപ്പം ഇപ്രാശ്യം മെയ്ൽ എക്സാം കഴിഞ്ഞ് ഇരിക്കാണ് റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കാണ്
ഏഹ്
അങ്ങനെക്കെ പോണു
ഉം പിന്നെ ഫുഡൊക്കെ കഴിച്ച ഇല്ല നോക്കണം പഠിക്കണം
കോളേജിലൊക്കെ സ്കൂളിലൊക്കെ പോവുമ്പ അയിനൊന്നും ടൈം കിട്ടീട്ടുണ്ടാവില്ലല്ലേ
ആഹ് ഇല്ല ഇപ്പം വെക്കേഷനായോണ്ട് എന്തേലൊക്കെ നോക്കണം യൂട്യൂബി നോക്കി ക്ക്യ എല്ലാം കിട്ടുവല്ലോ ഇപ്പം
ആഹ് അപ്പം അമ്മ പോകുമ്പ തന്നെ എല്ലാം ഭക്ഷണൊക്കെ റെഡിയാക്കി വെച്ചിട്ടാ പോവാ
റെഡിയാക്കി വെച്ചിട്ട പോവ്ന്നെ
ആഹ് മുത്തശ്ശനും മുത്തശ്ശിം വീട്ടിലുണ്ടാവൂലേ
ആഹ് ഉണ്ട്
ഉം വെക്കേഷനില് ഫുഡൊക്കെ ഒന്ന് പരീക്ഷിച്ചോക്കായിരുന്നില്ലേ
ഉം നോക്കണം നാളെത്തൊട്ട് എന്തേലുവൊക്കെ നോക്കാന്ന് വിചാരിച്ചിരിക്ക
ആഹ് എ എന്നാ ക്ലാസ് തൊടങ്ങുന്നെ
ഈ ജൂലൈ ആദ്യ ആഴ്ച
ആഹ്
ഉം
ഉം
പിന്നെ
പിന്നെ ഇളെയാള് സ്കൂളി പോയോ
ആഹ് പോയി പോയി
ആളെങ്ങനെ നല്ലോ പഠിക്കണ കൂട്ടത്തില
ആഹ് ഈ ആണുങ്ങളായോണ്ട് അവമാർക്ക് കൊറച്ച് ഒളപ്പൊണ്ടല്ലോ
ആഹ് ഇനി ഒരു പത്താം ക്ലാസ്സൊക്കെ എത്തുമ്പൊ കൊറെയൊക്കെ ശരിയാവും
ഉം
ആങ്കുട്ടികളാണെങ്കിലേ അത്യാവശ്യം പഠിക്കണ കുട്ടികളൊക്കെ പത്താം ക്ലാസ്സിലൊക്കെ എത്തുമ്പൊ കൊറച്ച് സീരിയസാവും
ഉം
ട്യൂഷന് പോവണ്ടോ
ആഹ് രാവിലെ ഏഴ് മണിക്കാ ട്യൂഷന് പോവുന്നെ
ആഹ്
ഉം
ഫുഡൊക കഴിച്ചോ
ഇല്ല ഇനി കഴിക്കണം ടൈം ആവുന്ന
ഉം ആഹ് രാവിലെ രാവിലെ ക്കത്തെ പിന്നെ ചായെം കടീക്കെ കുടിച്ചഴിഞ്ഞ പിന്നെ ഉച്ചക്കെ കഴിക്കു
ആഹ് അതത്രേ ഉള്ളു
ഉം
ഉം
അല്ലാഞ്ഞ് പിന്നെ ക്ലാസ്സിനൊക്കെ പോവുമ്പോ വെശക്കൂല്ലേ പിന്നെ അയിന്റെടേല് തിന്ന് ശീലിച്ചാല്
അതെ തിന്ന് ശീലിച്ച വെശക്കും
ആഹ എന്റെ മോന് വീട്ടിലാവുമ്പോ ഈ പത്ത് മണി പതിനൊന്ന് മണി ടൈമിലൊക്കെ ഒന്ന് ഫുഡ്യ്ക്കും അപ്പ പിന്നെ ക്ലാസിന് പോണ ടൈമ ഭയങ്കര വിശപ്പായ്ക്കാരം
അവിടെ കോളേജില് കാന്റീൻ ഒന്നും ഇല്ലെ ഞങ്ങളുടെ ഇവിടെ ക്യാന്റീൻ ഉണ്ട് കോളേജില് ഇപ്പ വേണമെങ്കി അവിടുന്ന് ഫുഡ് കഴിക്കാം
ആഹ് ഓവന് കാലിക്കറ്റായിരുന്നു അവിടെ ക്യാന്റീനായിട്ടില്ല പുറ ത്ത് പോയിട്ട് അവിടുത്തെ പിന്നെ ഓലതിലായിട്ട് ക്യാന്റീൻ ഇല്ല പുറത്തു പോയി ബേക്കറിയിലൊക്കെ പോയി കഴിക്കണം അതിപ്പ ഞമുക്ക് ദിവസ ആവുമ്പോ ഭയങ്കര ആഹ പൈസല്ലേ ഒന്നോ രണ്ടോ ദിവസൊക്കെ ആകുമ്പോളല്ലേ അത് പറ്റുള്ളൂ ദിവസ ആവുമ്പോ ഭയങ്കര ചിലവല്ലേ
ആഹ ശരിയ
പഠിക്കാനുള്ള ഫീസും ഹോസ്റ്റൽ ഫീസും ഒക്കെ കൂട ആകുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാവുകോണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ പോയി വല്ലാണ്ട് അങ്ങടെ കഴിക്കൊന്നില്ല
ഉം ഉം പിന്നെ
ഇനി അങ്ങനെ സ് പിന്നെ കോളേജ് പോകുമ്പോൾ യൂണിഫോമൊക്കെ ഉള്ള കോളേജ് അതോ കളർ ഡ്രസ്സ് ഇട്ട് പോണോ
യൂണിഫോം വേണം ബിടെക് അല്ലേ ഇപ്പം എല്ലായിടത്തും യൂണിഫോമാ
ആഹ അതാണ് സൗകര്യമല്ലേ അല്ലെങ്കി കളർ ഡ്രസ്സ് ആവ്പോ ബുദ്ധിമുട്ടല്ലേ കൊറെേ ഡ്രസ്സ് വേണ്ടിരല്ലേ
ആഹ് അത് സത്യം ദിവസം ഇട്ട് ഇട്ടുകൊണ്ട് തന്നെക്കെ ഭയങ്കര ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ട എപ്പളെ എപ്പോഴും ഡ്രസ്സ് എടുക്കേണ്ടി വരും പിന്നെ ദിവസം ഇടുന്ന ഡ്രസ് സകുമ്പോൾ ദിവസം കഴുകുമ്പോൾ അത് വേഗം നാശമാവും ചെയ്യൂല്ലേ
ഉം അതാ യൂണിഫോമിനും പ്രശ്നണ്ട് രണ്ട് ജോടി കിട്ടത്തുള്ളൂ അത് മാറിയും തിരിഞ്ഞു ഇടുമ്പോഴത്തേനും അതിന്റെ നിറവും പോവും
ആഹ് ആഹ അതാണ് പിന്നെ യൂണിഫോം ആവുമ്പോൾ ഒട്ടുമിക്കവാറും കുട്ടികളതൊക്കെ ഒരേമാതിരി കളറൊക്കെ പോയിട്ടുണ്ടാവില്ലോ അപ്പോൾ പിന്നെ നമുക്ക് കൊഴപ്പല്ല
ആഹ അത് ശരിയാ
എല്ലാർതും ഒരുപോലെ പഴകുവലോ
ഉം
കളർ ഡ്രസ്സ് ആകുമ്പോ അങ്ങനെ ചെലോരിടെത് കാശുള്ള വീട്ടിലുള്ള കുട്ടികൾ തല്ലെ വെള്ള ഡ്രസ്സാകും അങ്ങനെയൊക്കെ അല്ലേ
ഉം അത് ശെരിയാ
ഉം പിന്നെ എങ്ങനെ അവിടെ വീട്ടില് ചക്കയും മാങ്ങയൊക്കെ ഉണ്ടോ
ആ മാങ്ങയുടെ ഇതൊക്കെ കഴിഞ്ഞു സീസൺ കഴിഞ്ഞ് ഇപ്പൊ ചക്ക ഉണ്ട് കൊറെ
ആഹ്
ഉം അവിടോ
ഇപ്പത് ഇവിടെ ചക്കയും മാങ്ങിയൊക്കെ ഉണ്ട് പോ ഇ പറഞ്ഞ പോലെ മാങ്ങിയൊക്കെ ഏകദേശം തീരാറായി തുടങ്ങി ഇപ്പൊ ഓ ഒ ഒരു കൊറച്ച് കൂടെ ഒരു രണ്ടു ദിവസം കൂടെ ഒക്കെ കിട്ടു വായിക്കാരം അങ്ങനെയൊക്കെ ലേശൊക്കെ തീർന്ന് തുടങ്ങി
ഉം ഇതാ മാങ്ങ സീസണൊക്കെ കഴിഞ്ഞ്
ആഹ് ആ ഇപ്പൊ ലാസ്റ്റ് ആയതൊണ്ട്ന്നെ മര ത്തുമ്മെ ഉള്ളതൊക്കെ മാങ്ങൊക്കെ കിളികൾ കൊത്തിയിട്ട് ഓ അവർക്കിപ്പോ വേറെവിടെന്നും കിട്ട കിട്ടുന്നുണ്ടാവില്ലല്ലോ കുറേ മാങ്ങകൾ ഉണ്ടാവുമ്പോ അവർക്ക് പലേ മരത്തുമന്നക്ക് കിട്ടുമ്പോ വല്ലാണ്ട് കൊ ത്തുല ഇതിപ്പോ എല്ലായിടത്തെയും കഴിഞ്ഞു തുടങ്ങിയതൊണ്ടേ നല്ലോണം കിളികൾ കൊത്തി നാശാക്കും
ഉം ശരി
ഉ
ഇനി വൈകുന്നേരം വരെ വെറുതെ ഇരിക്കാണോ പരിപാടി
ആഹ് ഒന്നു ഒറങ്ങണം ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചേക്ക്
ആഹ് സ്ഥിരം ഉറങ്ങി ശീലായപ്പോ ആഹ അത്രയും ദിവസം പഠിപ്പായിട്ട് ഉറക്കം ണ്ടാവില്ലല്ലേ അല്ല എന്നാലും കിട്ടിയല്ല അത് കുഴപ്പമില്ല അപ്പോൾ എൻ്റെ മോൻ ഒരു വർഷം അതിന് വേണ്ടി മെനക്കെട്ടിട്ട് കിട്ടിയില്ല രാത്രി രാത്രി രണ്ടു മണിവരെയൊക്കെ ഇരുന്നു പഠിക്കുആയിരുന്നു
ആഹ്
എന്നിട്ടും വിചാരിച്ച പോലെ കിട്ടി വിചാരിച്ച ഇതിലൊന്നും കിട്ടിയില്ല
ആ
ശരിന്നാ ഞാൻ വിളിക്കാട്ടാ
ആഹ് ശരി